ഹെലോ കേക്കുണുണ്ടോ
ആഹ്‌ കേൾക്കുന്നുണ്ട്
ആഹ്‌ എന്തെടുക്കുവായിരുന്നു
ഞാനെന്താ എന്താണ് തന്തൂരി ചിക്കനോഡർ ചെയ്യായിരുന്നു
അയ്ഷെരി ഓ ഇന്ന് പൊറത്തുന്നാണോ കഴിക്കണെ
അല്ല, വീട്ടില് ഇത നയിറേസ്റ്റും ചട്നിയൊക്കെ ഞാന്ണ്ടാക്കി പ്പ എന്റെ കൂട്ടുകാരിക്ക് തന്ധൂരി ചിക്കെൻ വേണംന്ന്
അയ്ശെരി. അപ്പതെന്തെയ്യും. നെയ് റോസ്റ്റും അതൊക്കെ
നെയ്റോസ്റ്റ്ണ്ടാക്കിയിട്ടില്ല. മാവൊള്ളു
ഹോ അപ്പൊ ഒണ്ടാക്കാൻ വേണ്ടി ഒണ്ടാക്കാൻ വേണ്ടി നിന്നത് വേണ്ടന്ന് വെച്ചു
അല്ല ചട്നിണ്ടാക്കി
അയ്ശരി
മാവ് ഞാൻ ഇത്ര നരച്ചത് രണ്ട് നാൽ ദിവസായി രണ്ടു നാല് ദിവസായി തലേന്ന് വെള്ളത്തിട്ട് വെച്ചിട്ട്
അയിശരി ആഹാ അപ്പൊ അരച്ചോനും വെച്ചില്ല അതുപോലെ തന്നെ വെച്ചേക്ക് വാണേ
ആ അരച്ച് അതുപോലെ വച്ചക്ക് ഇന്നാണ് അരച്ചത്
ഏ അല്ല അപ്പൊ ചട്ട്നി ആക്കിയത് ചീത്തയായി പോവില്ലേ
അത് എന്റെ കൂട്ടുകാര് പറഞ്ഞു അത് നാശായി പോവില്ലാന്ന്
ആ അതെന്തേ ഓ ഫ്രിഡ്ജൊക്കെ ഉണ്ടോ
ആ ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ അതല്ല എനിക് കുറച്ച് കൂട്ടുകാരികളുണ്ട് അവര് പുറത്തു പോയത് ഇല്ലപ്പോ എൻന്റെ കൂട്ടുകാർക്ക് എനിക്കത് കണ്ടിട്ട് ഭയങ്കര വിഷമം വന്നു എനിക്കും അത് കഴിക്കാൻ തോന്നും
ആ ആ എന്താ അതെങ്ങനെ അറിഞ്ഞു അവര് പോയി കഴിച്ചുന്ന്
സ്നാപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അവിടെ എല്ലാവരും എന്റെ ഫ്രണ്ട്സനേക്ക സ്നാപ്പ് ഉണ്ട്
ആഹ് ഹ ഹ ആ
അക്ക്ണു ആ അപ്പൊ ഞാനാണെങ്കില് ഇങ്ങനെ പിന്നെ എന്റെൽ പൈസ ഇല്ലെന് മാസ. ചിലവിൻ ഇപ്രാവശ്യം കുറച്ച് കുറച്ചു പൈസ വീട്ടീ നിന്ന് അമ്മയിച്ചി തന്നിട്ടുള്ളു
അ
അപ്പോ പ്പ ഞാൻ എന്റെ മനസ്സൽ തന്നെ വെച്ച് ആഗ്രഹം അപ്പളാണ് അനിയൻ ഫ്രണ്ട് വന്നത് റൂമിൽക്ക്
ആഹ് അവള് പൈസ തരാന്ന് പറഞ്ഞോ
ഇപ്പ അവള് പാവ അവള് പറഞ്ഞു നമ്മുക്ക് വാങ്ങിക്കാൻ എന്റൽ കാശ്ണ്ട്ന്ന് പറഞ്ഞു അവള്
ആ എത്ര രൂപയാ
അതെനിക്കറിയില്ല കേട്ടോ അവര് ഇതുവരെ കാശൊന്നും പറഞ്ഞില്ല
ആ ഹാ ഹാ അപ്പം ഓർഡർ ചെയ്താ വീട്ടിലെത്തുവോ
ആ വീട്ടിലെത്തും വീട്ടിലെത്താൻ അവിടുന്ന് വീട്ടിലെത്തുംന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പക്ഷെ എന്നന്താണ് ആദ്യമായിട്ട് കേൾക്കണത് വീട്ടിലെത്തിച്ചു തരാന്ന് പറഞ്ഞു
ആഹ അടുത്തുള്ള കടയാ ദൂരയാ
അടുത്തുള്ള കടയ കടയുടെ പേര് വാഴയിലാന്നാ
ഓ എങ്ങനെ സൊമാറ്റോ വഴി അങ്ങനെയൊക്കെ സ്വിഗ്ഗി വഴിയൊക്കെ ഓർഡർ ചെയ്തേ അല്ലെങ്കിൽ ആക കടലേക്കാ വരോ
ദിവസം എന്റെ അപ്പുറത്തെ റൂംമേറ്റ് എനിക്ക് ആ വാഴയില എന്ന് പറയ്ണ കട തെ നമ്പർ തന്നിണ്ടായിരുന്നു അന്ന് ഞങ്ങ അവരെ എന്ത ഒരു പ്രശ്നം ഉണ്ടോന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ മീൻസ് പോയി കഴിക്കാന് അപ്പൊ ഇന്ന് അവരോട് ഞങ്ങള് വെറുത ചോദിച്ചതാ കൊടുന്ന് തരാൻ പറ്റോന്ന് അപ്പോ അവരു കൊടുന്നു തരാം അവിടെ അടുത്തായതുകൊണ്ട്
ഓ അങ്ങനെ പറഞ്ഞോ ഓ നിങ്ങള് എവിടെയാ
ഞങ്ങള് ഈറോട് തമിഴ്നാട് ആപ്പ ഞാൻ പഠിക്കണത് ഇവിടെ എന്റെ വീട് ഇവിടല്ല
ആ ആാ ആാ ഓക്കേ ഓക്കേ ആ എന്താ പഠിക് ണേ
ഞാൻ പഠിക്ക്ണത് എന്താണ് ഫിസിയോതെറാപ്പി
ആഹ ആഹ ആ ഫിസിയോതെറാപ്പിയാ പഠിക്കണേ ഞാ ഞാനും പഠിക്ക
ആണോ
ആ
എന്താ പഠിക്കണേ
ഞാൻ നഴ്സിങ്
നഴ്സിങ്ങിനോ എത്രാമത്ത കൊല്ലാ
മൂന്നാമത്തെ കൊല്ലം
മൂന്നാമത്തെ കൊല്ലോ
ഓ നിങ്ങളോ
ഞങ്ങളാ
ആ
ഞങ്ങള് ഞാനിപ്പോ ഇന്റെ കഴിഞ്ഞിക്ക്ണു. ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കയ അവിടെ.
ആഹ് ഇന്റേൺഷിപ്പ് ആയോ അപ്പൊ നിങ്ങൾക്ക് ഫുള്ള് ഇവിടെ തന്നെയാണോ ഇന്റേൺഷിപ്പ്.
ആ അതെ.
ആഹ ഹാ ഹാ ഹാ ഇപ്പൊ ഇപ്പൊ തുടങ്ങിയദേ ഉള്ള ഇന്റേൺഷിപ്പ്.
ആഹ്
ആഹ ഹാ ആാ എത്ര നാളാ ഇന്റേൺഷിപ്പ്.
ഏ
എത്ര നാള് ഇണ്ട് ഇന്റേൺഷിപ്പ്.
എത്ര നാളുണ്ട് ചോച്ചാല് ഞങ്ങൾക്കൊരു ആറ് മാസമാണ്. ഇന്റേൺഷിപ്പ്.
ആ ഞങ്ങൾക്ക് നഴ്സിങ്. ഇങ്ങനെന്ന് പറഞ്ഞാല് ഈ പഠിക്കുന്ന നാലല് വർഷം ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ തന്നെ ഇന്റേൺഷിപ്പ്. അപ്പൊ അടുത്ത വർഷൊക്കെ ആവുമ്പോഴേക്കും ഇന്റേൺഷിപ്പ് ഒക്കെ ആവും. പക്ഷെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ പോസ്റ്റിങ് അങ്ങനെയൊക്കെ വിടൊക്കെ ചെയ്യൂട്ടോ.
ആണോ?
ആഹ്
അത് ശെരി അങ്ങനെയൊക്കെയാണല്ലേ എന്താ നിങ്ങൾക്ക് രാവിലെ രാത്രിത്തേക്ക് കഴിക്കാൻ.
എവിടെ ഹോസ്റ്റ്ലാ ഹോസ്റ്റലത്തെ ഫുഡ്.
ഓ എ ഹോസ്റ്റലാണ് നിക്കണത്.
ആഹ് ഹോസ്റ്റ്ല്ലാ നിക്കണേ.
ആണോ എന്തെന്ന് രാ ത്രിക്കെന്താ ഭ
ഏ ഇന്ന് രാത്രിയില് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. ഇടക്കൊക്കെ ഭയ ങ്കര മോശം ഫുഡാ. ഒന്നും പറയണ്ട ഇനി പുറത്തേക്കൊക്കെ റൂമ്ട്ത്ത് നോക്കിയാലോന്നുണ്ട് പക്ഷേ ഇനിയിപ്പോ കുറച്ച് നാള് ഒരു വർഷം കൂടെയല്ലേ ഉള്ളൂന്ന് വിചാരിച്ചിട്ട്. റ്റിങ്ങനെ അഡ്ജസ്റ്റെയ്യാ.
ഓ അത് ശരി.
നിങ്ങള് ങ്ങനെ ഇ പണ്ട് തൊട്ടേ റൂമെടുത്ത് തന്നെയാ നിന്നേ.
ആഹ് ഞാൻ പണ്ട് തൊട്ടേ റൂമായിരുന്നു ആറു മാസൊക്കേയിരുന്നു. ഞാന് ഹോസ്റ്റല്ല് നിന്നത്. അതിനു ശേഷം പിന്നെ ഫുള്ള് റൂമ് എടുത്.
ആയെന്തേ ഇതുപോലെ ഫുഡൊന്നും ഓക്കല്ലാഞ്ഞിട്ട് മാറിയതാ ഹോസ്റ്റലീന്ന്.
എല്ലല്ല എനിക്ക് പൊറത്ത് ന്റെ ഫ്രണ്ട്സ് കൂടുള്ളോൽ ക്കൊക്കെ പുറത്ത് താമസിക്കണം. ന്നേന്നു ആഗ്രഹം അപ്പൊ ഞാന് മാത്രം ഹോസ്റ്റലിൽ ഒട്ടി പെട്ട് പോവോല്ലോന്ന് പേടിയോണ്ട്.
ഞാൻ പിന്നെ അങ്ങനെ നിന്നു അവരെ കൂടെ എനിക്ക് മാറണേയ്ന്നു ആഗ്രഹം എനി അവരെ കൂടെ മാറാന് അപ്പൊങ്ങനെ
അയ്ന്റെ കൂടെയുള്ള കൊറേ പേരൊക്കെ ക്കെ ആഹ് ഹോസ്റ്റലേന്ന് മാറി പൊറത്ത് റൂമെടുത്താ താമസിക്ക്ണെ.
ആണോ അപ്പൊ എനിക്കാണെങ്കിലും അവര് പോവുമ്പോ പേടിയായി.
ഫ്രണ്ട്സ് ഉണ്ട അവര് ഒരുമിച്ച് റൂമെടുത്ത് നിൽക്ക്ണ്.
ആണോ അത് ശരി നിന്നെന്താ അവരൊറ്റക്കാക്കിയോ.
അല്ല പിന്നെ എനിക്കിപ്പെന്റെ വീട്ടീന്നൊന്നും സമ്മതിച്ചില്ലിറങ്ങാന്. അതുകൊണ്ട് പിന്നെ പിന്നെ ഇനിയിപ്പോ ഒരു വർഷം കൂടെ അല്ലയോന്ന് വിചാരിച്ചിട്ട്. പിന്നങ്ങനെ ഇട ക്കൊക്കെ അവരുടെ അടുത്ത് പോയി നിക്കും ആഹ്
അത് ശെരി എപ്പളും പോയി നിക്കോ?
എപ്പഴും പോവില്ല. വല്ലപ്പോഴേ പോവുള്ളൂ ഹോസ്റ്റലല്ലേ എപ്പോഴും ഇറങ്ങാൻ പറ്റില്ലല്ലോ അങ്ങനെ. പോ അവരെപ്പോഴും വിളി. ക്യും വായോ വായോന്ന് പറഞ്ഞ് വിളിക്കും.
ആഹ് ആണോ പക്ഷെ നിങ്ങൾക്ക് പോവാൻ സമയൊന്നുല്യാലേ വല്യ ഹോസ്റ്റല്ലായതോണ്ട് അങ്ങനെ ഇനി എന്താ റൂംമെയ്റ്റ്സൊക്കെണ്ടോ കൂടെ അതോ ഒറ്റക്കാണോ റൂമില്
അല്ലല്ല റൂമില് എന്താണ് രണ്ട് പേരുണ്ട് വേറെ
ആണോ
ഏഹ് ആഹ് അവരൊക്കെ നല്ല പോലെ പോണൂ പ്രശ്നൊന്നുല്ല്യ അവർക്കൊക്കെ വേറെ ഫ്രണ്ട്സ് സ് അങ്ങനെയൊക്കെ പക്ഷെ ന്നാലും നമ്മളെ റൂമില് നല്ല രീതിക്കൊക്കേ പോണേ
ആണോ അപ്പൊ അവരൊക്കെ അവിടെ റൂമിലുണ്ടോ
ഓഹ് അവര് റൂമിലുണ്ട് ഞാനിപ്പങ്ങനെ കോള് ചെയ്യാൻ വേണ്ടിങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ മാറി പൊറത്തേക്ക് എറങ്ങി നിക്ക
അത് ശരി റൂമിലുള്ളോരൊക്കെ എങ്ങനെ നല്ല സ്നേഹത്തിലാണോ നിങ്ങള്
ആഹ് നല്ല സ്നേഹത്തിലാ ഒരാൾക്കാണെങ്കിലിപ്പൊ ആഹ് എന്താണ് കാല് വയ്യാണ്ട് ഒടിഞ്ഞിട്ട് നാട്ടിക്ക് പോയി
ഉം അഹ് എന്താ ഫ്രാക്ചർ ആണോ
ആഹ് കാലിന് ഫ്രാക്ചർ ആയി
അയ് ശരി അപ്പൊ രണ്ടാമത്താള്
രണ്ടാമത്താളിവിടെണ്ട് ഇപ്പൊ പൊറത്ത് ആ രണ്ടാമത്താളിപ്പോ പൊറ ത്തൊക്കെ പോയിട്ട്പ്പ വന്ന് കേറിയതേ ഉള്ളു ഞങ്ങൾക്കിവിടെ എത്രയാ പ ത്ത് മണിവരെ ഔട്ടിംഗിണ്ട്
ആണോ അപ്പൊ നി നീ പൊറത്തൊന്നും പോവില്ല നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനേറ്റ്
ആഹ് പോവലുണ്ട് ഇന്ന് പിന്നെ ആരും അങ്ങനെ എറങ്ങിയൊന്നുല്ല അതുകൊണ്ട് പിന്നെ പോയില്ല
അത് ശരി
അല്ലെങ്കി സാധാരണ എടക്കൊക്കെ പോവലുണ്ട്
ആണോ നിങ്ങൾക്ക് ഇഷ്ടാണോ നിങ്ങ ഇപ്പ പഠിക്കണ സ്ഥലം ഇഷ്ടാണോ
ഓഹ് പഠിക്കണ സ്ഥലം അങ്ങനെ തട്ടീം മുട്ടിയൊക്കെ പോണ് എങ്ങനേലൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാ മതീന്നേ ഒള്ളു അവിടെയോ അവിടെ കൊറെ ഫ്രണ്ട്സൊക്കെ ഇണ്ടോ
ആഹ് ഇവിടെ പിന്നെ കഴിഞ്ഞല്ലോ അപ്പൊ പിന്നെ ഇനിയിപ്പോ എന്തായാലും കൊഴ കുഴപ്പല്ല ഇന്റേൺഷിപ്പ് ഒക്കെ എങ്ങനേങ്കിലുങ്ങട് തള്ളി നീക്കിയാല് ഇതൊന്ന് കഴിഞ്ഞ് കിട്ടീട്ട് വേണം രക്ഷപ്പെടാൻ ജോലിയാവാന് കൊറേ പ്രാരാപ്ധങ്ങളുണ്ടേയ്
ആണോ അയ്ശെരി
അപ്പൊ പ്രാരാബ്ധങ്ങളൊക്കെ തീർക്കണന്നുണ്ടെങ്കിൽ ജോലിക്ക് കേറിയല്ലേ തീരൂ പിന്നെ ഇപ്പത്തെ കാലത്തൊക്കെ ജോലി ഇല്ലാണ്ടൊന്നും പ പറ്റില്ലല്ലോ
ആഹ് അതെ പെണ്ണുങ്ങളൊക്കായ ജോലിക്കിപ്പ പോണം ഇപ്പ അങ്ങനെ ആരും പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞ അങ്ങനിങ്ങനെ വീട്ടിലൊതുങ്ങിയിരിക്കുന്നവരല്ലല്ലോ
അതെപ്പല്ലാവർക്കും
ആഹ് എല്ലാവരും ജോലി ചെയ്യണ ആൾക്കാരാ
ആഹ് അപ്പൊ നമ്മൾക്ക് മാത്രായിട്ട് ഇപ്പ എവിടെം മാറിരിക്കാൻ പറ്റില്ലല്ലോ
ആഹ് അതില്ല അതൊട്ടും ഇല്ല
ആഹ് അപ്പ അങ്ങനെ ആയതൊണ്ട് എന്തായാലും പോണം അങ്ങനെ ഒക്കെയാണ്
അയ് ശെരി ആഹ് ആഹ്
അങ്ങനെ കല്യാണം കഴിഞ്ഞതാണോ?
ഏയ് ഇല്യ ഇല്ല കല്യാണോന്നും കഴിഞ്ഞിട്ടില്ല നിങ്ങടതോ
എന്റെ കല്യാണം കഴിഞ്ഞതാ
ആണോ അയ്ശെരി എത്ര നാളായി കഴിഞ്ഞിട്ട്
എന്റെ ഞാന് എക്സാമിന്റെ മറ്റേ കോഴ്സ് കഴിഞ്ഞപ്പന്ന എന്റെ കല്യാണം ഇണ്ടായിരുന്നു ആഹ് പെട്ടെന്നാര്ന്നു കല്യാണം ആയതും പിന്നെ പെട്ടെന്നായിരുന്നു ഒക്കെ കൂടി ഒരുമിച്ച് വന്നു ആഹ് എനിക്കൊരു കല്യാണ ആഹ് ഒരു ഫേസ് ഒന്നും എനിക്ക് കിട്ടീറ്റില്ല
ഓഹ്
പെട്ടെന്നൊരു ഇന്റേൺഷിപ്പിൽ കേറേണ്ടീം വന്നു
ഓഹ് അങ്ങനെയ അപ്പ അതുകൊണ്ട് കറക്റ്റ് ഫാമിലി ആയിട്ടൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല
ആഹ് ഫാമിലി പോയിട്ട് ഭർത്താവിനായിട്ടന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല
അയ്ശരി
അങ്ങനെ ഭർത്താവിനും ജോലിക്ക് എനിക്ക് പിന്നെ പോയേ തീരൂ ഭർത്താവ് നിക്കാൻ ആഹ് ഇത് മിസ് ചെയ്താ ഇനിയും പിന്നെ കാത്തിരിക്കേണ്ടി വരൂല്ല
ആഹ് അതെ അതെ പിന്നെ അതുമല്ല ഇനി ഇപ്പ ഏതെലും ഒരു ദിവസൊക്കെ പൂവാണ്ടിരുന്നാലും അത് എക്സ്ടെൻഡ് ചെയ്ത്
ആഹ് അപ്പൊ ഞാൻ കരുതും ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ജോലിക്ക് കേറിയിട്ട് പിന്ന കുറച്ചങ്ങട് ലീവ് എടുക്കണംന്ന് കരുതീറ്റൊക്കണ്ട് അല്ലെങ്കി ഇത് കഴിഞ്ഞ ഞാനൊന്ന് ലീവെടുത്തിട്ട് ജോലിക്ക് കേറും
ആഹ് ഇതല്ല ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് കൊറച്ച് നാളന്നും ഒരു ബ്രേക്ക് എടുത്തിട്ട് കേറിയാ മതീല്ലോ കൊർ
അതെ എനിക്കൂപ്പ ഒരു ഹണി മൂണൊക്കെ പോണന്ന് താല്പര്യക്കെ ഇണ്ടാവോല്ലോ
ആഹ് പിന്നെ കല്യാണൊക്കെ കഴിഞ്ഞതല്ലേ ഹണിമൂണൊക്കെ വേണ്ടേ
ആഹ് അതെ അപ്പൊ ഇങ്ങനൊക്കെ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഒന്നിനും പറ്റിയിട്ടില്ല ഒന്നും നേരെ ചൊവ്വേ കാണാൻ പോലും പറ്റിയിട്ടില്ല പിന്നല്ലേ ഹണിമൂണ് അങ്ങനെയൊക്കെ ആയി
എങ്ങോട്ടാ ഹണിമൂൺ പോവാനാഗ്രഹം
ഞങ്ങള് എന്താ കരുത്ണത് ഇന്ത്യ കടക്കണം എന്നാണ് പിന്നെ ദൈവം സഹായിച്ച എന്താ ഉണ്ടവാ അറിയില്ലലോ
ആഹ്
അങ്ങനെ ഇന്നാ ശെരിട്ടോ ഫോൺ വെച്ചോ
എന്തോ
ഇന്നാ ശെരിട്ടോ ഫോണ് വെച്ചോന്ന്
ആഹ് ഓ ശരി ശരി ശരി ഓക്കെ എന്നാ
ശരി ഓക്കെ